ആഹ
ആഹ കേക്കുന്നുണ്ട് ഇപ്പം കേക്കുന്നുണ്ട് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്ണ്ട് ഞാനിപ്പോ ആഹ ഹോസ്പിറ്റല് വരെ പോയിട്ടേ ഉമ്മാനും കൊണ്ട് ഹോസ്പിറ്റൽ വരെ പോയന് അപ്പ ഇപ്പ വീട്ട
ഏ ഇപ്പ ഇങ്ങോട്ട് അപ്പൊ എപ്പം പോയതാ
ആ് ഞങ്ങള് രാവിലെ ആതെ ആ ആ രാവിലെ തന്നെ പോയിന നമ്മള് മഞ്ചേരി പെരിന്തൽമണ്ണ് ആ ഭാഗത്താണ് അപ്പൊ ഉമമാക്ക് വാദത്തിന്റെ ആ അതെ വാദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിന് കാല് വേഗ പ്രായംന്ന് പറയാ അതിന് മാത്രം പ്രായൊന്നുമല്ല പക്ഷെ ഉമാക്ക് ഇത് ആ എല്ലിറതും ഒക്കെ കൂടി ആ യിട്ടേ അങ്ങനെ പിന്നെ അവിടെ വീക്കും കാര്യങ്ങളൊക്കെ വരുല്ലോ
ആഹ് ഇപ്പൊ പിന്നെ പ്രായത്തിന്റെതൊന്നുംല്ലല്ലോ അസുഖം വരാനേ പെട്ടെന്ന് അങ്ങോട്ട് വാദം എന്നൊക്കെ പറയുമ്പോ നമ്മള് ആ വാദംന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നല്ല പ്രായ
പ്രായ ആവുമ്പോളാ ബരിയാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനൊന്നുമില്ല ഇപ്പൊ ഞൻ ഇന്നലെ ആ് ഇന്നലെ ഇതിനെ കുറിച്ച് ഇങ്ങെ സെർച്ച് ചെയ്ത് നോക്കിയപ്പുണ്ട് ചെറ ഇന്റെ പ്രായത്തിലൊക്കെ ഉള്ള അതായത് ഒരു ട്വന്റി വൺ ട്വന്റി ടു ആ പ്രായത്തിലുള്ള കുട്ടിക്കൊക്കെ ണ്ട് അപ്പൊ ഓരിങ്ങനെ പറയുംയും നമ്മൾ
അതെയ ഇപ്പൊ നല്ലതും കേൾക്കാണ് എല്ലാ അതെ നമ്മുടെ ഓരോ ജീവശൈലി ഓരോ ഫുഡും
ആഹ ജീവിത ശൈലി ഇതൊക്കെ മാറില്ലേ അതാണ് ഉം ഇപ്പൊ പ്രായ ആവണന്നൊന്നും ഇല്ല അപ്പൊ നേരത്തെ ആ കാലിന് ഭയങ്കര വീക്കം വന്നിട്ടെ ആ് ആ നേര് വരുവല്ലോ ആ നീരും വരുന്നിട്ട് കാാല അനക്കാനോ കല്ല അതെ ആ റെസ്റ്റ് എടുക്കണം എന്നാലും കരച്ചിലും ഭയങ്കര മമ്മക്ക് അത്ര വേദന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ പൊറത്തേക്ക് കാട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഇതാവുമ്പോ നമ്മുക്ക് ഭയങ്കര ആ അതെ ആഹ് ആഹ സുഖമില്ലാതാവുമ്പോ നമുക്ക് താത്താരും അനി പഠിപ്പ ഇപ്പ കഴിഞ്ഞഞ് ഞാൻ വന്നക്ക് ഫസ് അത് അങ്ങനെ വന്ന ടൈമിലൊക്കെ ഞാൻ കർണാടകയിൽ ഇനി
ആഹ അത് ശരി ആഹ് മാർക്ക് വ്യാതായാ പിന്നെ നമ്മളെ കഴഓ ന ഉ ഫു് ഉ ആ എല്ലാം പറ പറയാന് പിന്നെ നമ്മെന്താ പിന്നെ ഒരു അത്ഥല്ല നമ്മ
ആ അതെ ഉ അവർക്ക് എന്തേലും ആവുമ്പ ആഹ അങ്ങനെ കാണിച്ചപ്പ ആ് മെഡിസിൻ ഇപ്പ ഇപ്രാവശ്യം പോയപ്പോ ഇതിന്റെ മുന്നേം പോയിനി ഒരു രണ്ട മൂന്ന നാലട്ടം ഇപ്പം ഡോക്ടർാരന് കുറവുണ്ട് വലിയ കുയപ്പം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതിൽ പറഞ്ഞഞ്
ഇങ്ങനെ സ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടണ്ട് അതിന്റെസ്റ്റ് ഒക്കെ വേണേലോ അങ്ങനെ എന്ത ചോിച്ചോ ഡോക്ടേ
മെയിന ആായിട്ട് റെസ്റ്റും വേണം അതേപോലെ തന്നെ മറ്റേ ഫുഡും ഉണ്ടല്ലോ കാൽഷ്യം ് ഉണ്ടാവുന്ന ആ അതെ വൈറ്റമിൻസ് വെജിറ്റബിൾസ് കാര്യങ്ങളും
ആ ആ അവരൊന്നും പിന്നെ ആ അവരൊന്നും ഫുഡ സധിക്കൂല്ലോ അവരെന്ണ്ടെങ്കിലും മക്കൾക്ക് കൊടുക്കുകന്നല്ലാതെ ആ മ ആര് കുറച്ച് പ്രായമുള്ളമാരാണെങ്കിൽ തീരെ അയാതെ ഒരു ശ്രദ്ധ അവർക്ക്ുണ്ടാവൂില്ല എന്ത് ണ്ടെകിലും ഓല്ക്ക്‌ മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ പേരമക്കൾക്ക് കൊടുക്കണംോ മക്കൾ കഴിഞ്ഞാൽ പിന്നെ പേരമ.. മക്കളാണ് പിന്നെ പേരമ്മ ക്കൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കുക ഞ ഇപ്പ എന്ത പ്രസ ആ അതെതെ ആ.. സത്യ പ്രായ ആവുമ്പോ പാലായി പിന്നെ പാലൊക്കെ ഓരോ ഗ്ലാസ് വാങ്ങി കുടിച്ചാ.. മതി പാല് മുട്ടൊക്കെ അങ്ങനെ കൊറേശെ കഴിച്ചാ മതിയ..
ആ പിന്നെ വെജി ബൾസ് നട്സ് ഒക്കെ ഉണ്ടല്ലോ നട്സ് ഒക്കെ കഴിക്കാനൊക്കെ അങ്ങനെ അന്ന് തന്നെ പറഞ്ഞേനീ
നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പപ്പായ അങ്ങനത്തൊക്കെ കഴിച്ചാ മതി
പക്ഷെ ഇതേപോലെ തന്നെ പറഞ്ഞ കേക്കൂല എന്തേലും കിട്ടിയാല് മക്കൾക്ക്
ആ
പേരമക്കൾക്ക് അങ്ങനെ കൊണ്ട് കൊടുക്കും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് മത്തത്തിന്റെ കുറവൊന്നുമല്ല ഇനി ഒന്ന് എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നു നോക്കിയാല് വല പ്രശ്നംണ്ടാവല ഇനിപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ട് അങ്ങനെ വരാനൊക്കെ ആ അതെ ആ അതെമാരില്ല ഞാലേ ഉം
ഇല്ലല്ലോ
വർക്കിന് ഇപ്പൊ ഞാന് എന്താ അതായത് എന്റെ എൻഗേജ്മെന്റ് കഴിഞ് ക് അപ്പൊ ആറു മാസത്തിന്റെ ഉള്ളില് മാരേജ് എന്നുള്ള ഒരു പ്ലാൻ ഇങ്ങനെ പറയണ്ട അങ്ങനെയാണെങ്കില് ആ ഇപ്പൊ ഞാന് രണ്ട് മൂന്ന നാല് കമ്പനീസിൽ നോക്കി അപ്പോ ഓ ക്കെ പറയുന്നത് എന്താ ആറ് മാസ മാസത്തിന്റെ ഇതിനായിട്ട് അങ്ങനെ കിട്ടൂല എന്നുള്ളതാണ് ആ ഇ ഓരോ കമ്പനിയിലും ന ഒരു വർഷത്തിന്റെ എഗ്രിമെന്റ് ആണ് ഒരു വർഷം എന്തായാ എങ്ങനെ നിക്കണം എന്നുള്ളത്
എന്നിട്ട് നിങ്ങള് ഫുഡൊക്കെ പിന്നെ എവിടുന്ന കഴിച്ചേ പുറ
ആ ഫുഡൊക്കെ അന്ന് ഹോസ്പിറ്റലിൽ പോയി ഹാ എന്താ നമ്മള് എന്താ അവിടെ അടുത്തുള്ള ഹോട്ടല് ആ നമ്മളത് കെ എസ് ആർ ടി സി ഞങ്ങ മൈ മഞ്ചേരി റൂട്ടില പോയെ അതായത് നമ്മുടെ നാട്ടന്ന് മഞ്ചേരിക്ക് ഒരു ബസ് ഉണ്ട് അത് പിന്നെ പ്രൈ ബസ് തന്നെയാണ് അവിടുന്ന് പിന്നെ എന്താ ഏ പെരിന്തൽമണ്ണേക്ക് മഞ്ചേരിന്ന് ഇതുണ്ട് കെ എസ് ആർ ടി സി പക്ഷെ അതിലൊന്നും ഫ്രീ ഇല്ലിപ്പോ ഏ പ്രിയോ കാര്യങ്ങളോ ഒന്നുല്ല ഓല് അത് എന്താ നമ്മള് കേറിയപ്പം
പിത്തല്ലൊക്കെ നല്ല തിരക്കായി പ്പ പനിന്റെ സീസൺ അല്ലേ എല്ലാ തരം പനികളും ഉണ്ടല്ലോ അല്ല നല്ല
അത് അത്യാവശ്യം വലിയ ഹോസ്പിറ്റല ആണല്ല നല്ല സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ തന്നെ അപോലെ ആൾക്കാരാണ് എല്ലോടത്തും അല്ലേ അവിടെ അങ്ങനത്തെ അതൊന്നുംല്ലല്ലോ
ഇല്ല ഇല്ല ഇവിടെ ഇപ്പം പനിയൊന്ന ഇപ്പ ഇല്ല പേടിയാണ് മ മക്കള് പോറത്തുനിന്ന് സ്കൂൾ പോയി വരിയല്ലേ ആ അപ്പൊ ഞാൻ വന്നിട്ട് ആ അതന്നെ ഇപ്പൊ മക്കൾക്കാണല്ലേ ശിഖല്ലന്ന് പ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മക്കളെ ബാധിക്കും അപ്പൊ ഞാൻ മാസ്ക്കും
പോണ കുട്ടിയാക്കെ ഉം
എന്നിട്ട് ഞാൻ ക്ലാസ് കഴിഞ് വന്നാലേ മേല് ക കേഴുകിയല്ലേ കുളിക്കാൻ പറഞ്ഞിട്ട് അതിനകത്ത് കേറാല് എന്നാലെ ഉൺകുൾക്ക് പറ്റൂല അങ്ങനെ പറയണുന്നത് അതോ കോഴഞ്ഞ് വേരാന്നിട്ട് പിന്നെ നമ്മളൊന്ന് കേൾക്കാൻ കൂടി പറയുമ്പോ ആ വന്നാൽ തന്നെ പെട്ടെന്ന് ഇങ്ങെ ഫോണ എടുത്ത് കിടക്കുക ആ ആര് ഫ്രൈ ഓ ആഹ് അതെ ആഹ് എന്നിട്ട് കേഴകാന ആവല എടുത്തി ഞൻ നിർബന്ധിച്ച് എന്തെങ്കിലും സോപ്പിട്ടാണ്ട് അങ്ങനെ ചെറുതിനൊക്കെ അങ്ങനെ കൊണ്ടപകല ആ അതെ ആ ഞാനും പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട് അപ്പൊ കൈയൊക്കെ നല്ലോ ഹാൻഡ് വാഷ് ഇട്ട് കയൊക്കെ കഴപ്പിച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ സമ്മായിക്കുൽ എനിക്ക് എന്തേലും ആഹ് അതെ ആ വെള്ളൊക്കെ ഇങ്ങനെ ചൂടാക്കിയൊക്കെ കൊടുത്തക്കും പ്പിച്ചേറെ വെള്ളേ കൊടുക്കുള്ളു ഇഷ്ടല്ല ചുടുവെള്ളം ഇഷ്ടമല്ല അത് വേറൊരു ഒരു വേ ഒരു
കൊണ്ടോണോ
ഇല്ല ഇല്ല ഫുഡ് വേണ്ട ഫുഡ്ഡ് പിന്നെ എന്തെങ്കിലും ഉപ്പേരി കൊണ്ടോ അത് നിർബെന്താ ഫുഡെല്ലാം നല്ല സാമ്പാർ ചെറു പയറ് തൈര് എല്ലാ രീതിയിലും ഉണ്ട് എല്ലാ ഫുഡിണ്ട് പക്ഷെ ആഹ് ആഹ് പക്ഷെ നമ്മള് ഞാനൊക്കെ എങ്ങനെ അറിയോ ചെറുപ്പയറൊള്ളേനി ചെറുപ്പയറും ആ ചോറും ഉപ്പ് ഉപ്പിട്ടാണ്ട് വയ്റ്റീത്തെ ചോറ് അതെ ആഹ് അവ് അത് അത് വേറൊരു ടേസ്റ്റന്നട്ടോ അതെ അപ്പ അത് വേറൊരു ടേസ്റ്റ്ന്ന് ആഹ് സത്യാ ഞാനിന്റെ അനിയത്തിനോട് അങ്ങനെ പറയലുണ്ട് ആഹ് അതെ
ഉച്ചക്ക് ഞങ്ങളെ വീടിനടുത്ത് തന്നൊയിനു സ്കൂഅള അപ്പൊ ഉച്ചക്ക് ചോറ് ചെറുപ ക്ക കൊണ്ടിരിട്ടോ പറ
ആഹ് അത് അത് ഇതൊരു ടേസ്റ്റ് പക്ഷെ ഇപ്പ അങ്ങനത്തെ ചെറുപയറും ചോറാണോന്ന് എനിക്കറിയില്ല ഇവരാണ് പറയണ സാമ്പാറുണ്ട് തൈര്ണ്ട് പ്പ പറയിന്ന കാണാം എന്നിട്ട് സാമ്പാർ എരിവാണ് പറഞ്ഞാണ്ട് മോള് ആഹ് മോള് കറി വാങ്ങ ല്ലാന്ന് പറയും അപ്പ ഞാന് ഇവിടന്ന് എന്തേലും ഉരിളകിഴങ്ങൊ സോയാബീനോ എന്തെ ചമ്മന്തിയോ എന്താ അറിയില്ല എരിവ് കൂടുത തലാണ് ഇൻക്ക് ന നല്ലെരിവാണ് എന്നൊക്കെ പറയും അപ്പൊ പിന്നെ കറി വാങ്ങാതെ ഞാന് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ കറി വാങ്ങാതെ ഞാൻ മാശി കാണാതെ അപ്പുറത്ത് കൂടെ പോവലാണ് എന്നൊക്കെ പറഞ്ഞ അപ്പ ഞാ പറഞ്ഞ് അപ്പൊ പിന്നെ നമ്മള് ഉപ്പേരി കൂടി കൊടുത്തയക്കാഞ്ഞാല് നമ്മുക്കൊരു സങ്കടല്ലേ എങ്ങനെയിത് കഴിക്കാന്നുള്ളള്ള ആഹ് അതെ അപ്പ പിന്നെ ഞാൻ എന്ത് ചെയ്ത് കോ പൊരിച്ചു കൊടുക്കേ അനന്തേലുംക്കെ ചെയ്യും മറ്റേ എല്ലാം അവിടെ ഇണ്ട് പക്ഷെ ഇവരിങ്ങനെ
ക്ക് പറ്റൂല അതെ പിന്നെ കൊടുത്തി ഇല്ലേല് വൈകുന്നേര ചായ അങ്ങനൊന്നും ഇല്ലല്ലോ ഇപ്പോ
ഇല്ല ഇല്ല പിന്നെ മുട്ടഒണ്ട്. പാലും മുട്ടയൊക്കെ ഓരോ ദിവസം ഒണ്ട്ട്ടോ. ആഹ് അല്ല ആഴ്ചയില് ഓരോ ബു ധനോ ബുധനിൽ മുട്ട, പിന്നെ വ്യാഴം പാല് അങ്ങനെന്ത് എങ്ങനെയോ ആണ്. അപ്പൊ അവര് പാലുള്ള ദിവസം അവര് പറയും. മെസ്സേജിടും. ഗ്ലാസ്സി കൊണ്ട് വരണതാ. മുട്ട പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ആഹ് അതെ അതെ അ നമ്മള് ഗ്ലാസ്സ് കൊടുത്തായച്ചാ മതി. ആഹ് പക്ഷേ അവർക്ക് ആഹ് അത് വല്യ ഇഷ്ട ഇഷ്ടൊന്നും ഇണ്ടാവില്ല അവർക്കൊന്നും. പാലൊക്കെ ചെലേപ്പോ ബോട്ടിലിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും.
ഓഹ് അങ്ങനെ എനിക്കോർമ്മയുണ്ട്. ഞാനൊക്കെ പോണ ടൈമില് പാലുണ്ട് മുട് ടയൊണ്ടൊന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷാനി. അന്നൊക്കെ നമ്മുടെ ഫാമിലിയിലും വല്ലാതെ
ആഹ് അയ് ഇപ്പം മക്കക്ക് ഇപ്പോ ഇപ്പ മക്കക്ക് അതല്ലല്ലോ ഓൽക്ക് കിട്ടുന്നുണ്ട് എവൾക്ക് ഇഷ്ടം അതെ ഓല് വിചാരിക്കുന്ന നാട്ടില് ഓൽക്ക് എല്ലാം കിട്ട്ണ്ട്. ഫ്രൂട്ട്സായിട്ടും ഇവടെ ഒരു ദിവസം ഫ്രൂ ഫ്രൂട്ട്സ് ഇല്ലാതെ പിന്നെ വാപ്പാനെ ഇങ്ങട്ട് കേറ്റില്ല. അങ്ങനെ ഒന്ന് അങ്ങാടി പോയാ അപ്പൊ വിളിക്കും. അതെ ഞമ്മ നമ്മള് നമ്മക്ക് ആയാതി ഒന്നും ഇല്ലാരുന്നു. ആഹ് അന്ന് അത്ര വരുമാനേ ഒള്ളൂ വാപ്പാര്ക്കൊക്കെ. ഇത്രേ ഉള്ളൂ. ഇപ്പൊ പിന്നെ വരുമാനം ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കക്കും വാണ്ടി അതെ മക്കക്കും വേണ്ടി എല്ലാം അങ്ങട് ചെയ്തു കൊടുക്കുക നമ്മള്. എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മളങ്ങട് ചെയ്യന്നെ. എന്നാ നമ്മളിത് അവർക്ക് വരരുത് എന്നുള്ള ആ ഒരുതില് നമ്മളെ പോലെന്നെ ആവണ്ടല്ലാ. അതെ ആഹ് അതെല്ലാ സൗകര്യം അല്ല പേരൻസ് ആയാലും ആഹ് പേരൻസ് ആയാലും കഴിയും വിധം അവർക്കെല്ലാം ചെയ്ത് കൊടുക്കും. ഇനിപ്പോ പഠിക്കാനാണേലും പിന്നെ എന്തായാലും ഫുഡിന്റെ കാര്യത്തിലെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. ആഹ് അതെ അതേ ആഹ് ഇപ്പൊ പിന്നെ പേരൻസിന്റെ സപ്പോർട്ടുണ്ടല്ലോ എല്ലാത്തിനും. അവർ ക്കും കൊർച്ചൻ ഇപ്പ അയ്ന് പേരൻസ് പറിമ്പം ചെൽപ്പോ വല്യ പ്രായള്ളോലല്ല. അപ്പ നല്ല സപ്പോർട്ടാണ് മക്കൾക്കൊക്കെ. പഴയ കാലത്ത ഓൽക്ക് അത്ര വല്യ അതിനെ കുറിച്ച് അതെ കൊറെക്കെ അറിയ പഴയ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ അവർക്ക് അത്ര ഒരു ഐഡിയ ഇല്ല
പണ്ട് നമ്മളോണ്ട് എന്താ എന്താണോ പറഞ്ഞഞ് പഠിപ്പിക്കണം അത് അങ്ങനെ കണ്ടിന്യൂ ആയി
ആഹ അതെ അതത്ര ആ അതത്ര അവർക്ക് അവര് പറഞ്ഞിട്ടും കാര്യില്ല ഓരോ ജനറേഷൻ ഓരോ മാ
ആ അതാണ് ഓരോ ജനറേഷന് ഇത്ര പാവായിട്ടുള്ള പാരൻറ്സിനെ ോലിക്ക് ഇന്നത്തെ ഫ്യൂച്ചറിൽ ഇത്ര പാവായിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവൂില്ല ആ
ത്തിന് ഓല പറ്റ പക്ഷേ ഇനി ഇ ഇതിലും പറയന്ന് പറഞ്ഞ പോലെ ഇതിലേറായിരിക്കും അവർക്ക് മക്കളൊന്നും ചിലപ്പോ വലിയതും ഉണ്ടാവില്ല ആ രീതിയിലായിരിക്കും ഇ മക്കളും ഒക്കെ ഒരേ രീതിയിലുള്ള ആൾക്കാരക്കാരോ ഇപ്പ ആ എന്തെ ട്ട് വൈകുന്നേര എന്താ എന്ത ഉണ്ടോ ആഹ എന്നന്നായിായിക്കോട്ടെ ഞാാനീ പിന്നെ വിളി
എന്നാ ശരി എന്നെന്നാ ഓക്കെ
ഒന്നാമ പി ഞെ വിളിക്ക കേട്ടോ